ആഹ് കേക്കുന്നില്ലേ ഏ എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
ഉ പിന്നെ സുഖം
എന്താ രാത്രി കെക്ക്ല്ല ഫുഡ് ഒക്കെ ആയോ
രാത്രികക്കുള്ള ഫുഡ് ആഹ് അത് ഉച്ചത്തെ ഇന്നിപ്പോ കൊച്ചുങ്ങള് നല്ല മൂടില് നല്ല മൂടിലല്ല അതുകൊണ്ട് രാത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല
ഏഹ്
ആഹ ചാറ്റ മക്കളേ ചാറ്റ ഉമ്മന് ഉമ്മ
ഒരുാട് പല നായട്ടന്നെ ഇക്കാരം പറഞ്ഞാ
ഓ തന്നെ അതന്നെ
ആം അന്നെ ഉണ്ടാവ അക്ക കുട്ടികളെ ഇയോടുത്തൊക്കെ എല്ലാ അവസ്ഥ ഇത് അതന്നെയാണ്
ആ അത് രാവിലെയൊക്കെ സ്കൂളിൽ പോയിരിക്കുന്നതിന്റെ എല്ലാം വൈകിട്ട് വന്നിട്ടാണ് തീർ
ഈ സ്കൂളില ആകുമ്പോക്ക കൊറച്ച നേരം അടങ്ങിക്കണ്ട് വൈകുന്നേരം വരെ അടങ്ങി ആഹ
എല്ലാരും കളിക്കുമ്പോ ഉം ഉം ഉം ബേഗ് പോലും ഊരുല്ല തോളേന്ന്
അത് ന
എല്ലാരും കളിക്കുമ്പോ ഈ ബേഗും തോളിലിട്ട് എല്ലര നോക്കി പിങ്ങനെ ഇരിക്കും എന്നാ വീട്ടി വന്നാ അവളാണ് റൗഡി
നമ്മള എല്ലാരെയും ഭാരിച്ച് കയ്യിലെടുക്കും
ആല്ലെ ഉ പോട്ട് സ്കൂളിത്തിയ അഞ്ഞ പൂച്ചേക്കാരം
അതാണ് ഹ് ഹ് നനഞ്ഞ പൂച്ച തന്നെ
വീട്ടിലെത്തി എല്ല വളവൊക്കെ സ്കൂൾത്ത വ വല്ലപോയി
ഹമ്
ആള്ളാഹ് ഉം
അഹ് മാരീഡാണോ ഹോ പോക്കാ
കട ഉള്ളിത്ത കിഗടിട്ട് പുൊറത്തക്ക പോന്നാ
ആഹ് ഇത് ഒടുത്ത് അടങ്ങിയിരിക്കൂല ഒരാളപ്പോ ഉറക്കി കിടത്തി ഇറങ്ങി റങ്ങിയതേ ഉള്ളു
ഏ എന്താങ്ങട്ട രാത്രികൾക്ക് ഫുഡ് എന്താ
രാത്രി ഉച്ചക്ക് ഇവർക്ക് മക്കൾക്ക് നമ്മള് ചോറ് കൊടുത്തച്ചപ്പോ കൊറച്ച് ചിക്കൻ കൊടുത്ത വച്ചായിുന്നേ
ആഹ് ആഹ്.
അതുകൊണ്ട് പിന്നെ നമ്മള് ചമ്മന്തിയാണ് അരച്ചത് പിന്നെ നമ്മുക്കായിട്ട് ഞാനും അമ്മായും മാത്രമേ വീ കു ഉണ്ടാവുള്ള ഉച്ചക്ക് ആഹാരത്തിന് അപ്പ നമ്മുക്ക് വേണ്ടി പ്രത്യേകിച്ച് വ നമ്മളുടെ ചമ്മന്തി മാത്രം ആയിച്ചോളന്ന് അ രാത്രി അതൊക്കെ മതി പിള്ളേർക്ക് മോട്ട വച്ച കൊടുക്കാന്ന് വിചാരിച്ചു
ആഹ് അല്ലാതെ ഇപ്പ എന്ന ഇപ്പ നേരം വെളുക്കണ് വൈകുന്നേരം അ തന്നെയല്ലേ സംഭവം അമ്മുക്കല്ല പണി തന്നെയല്ലേ അല്ലാതപ്പ എന്താപ്പമ്മക്കൊക്കെ പണിയില്ലേ നേരം വെളുക്കാ ഞാൻ പറയും. അപ്പൊംത്തത്തെ വിളിച്ചപ്പോ തൊ പറു പിന്നെ അമ്മ നേരം വെളുക്കണ വൈകുന്നേര ആണത്. പിന്നെ ഹ് ഹ ഹ
അതെ ആഹ് കിടക്കുമ്പോ കിടന്നാല് ഉറക്കാൻ പറ്റ കിടന്ന് കഴിഞ്ഞോ നാളെ മക്കൾക്ക് എന്തര് കൊടുത്തായിക്കും നാളെ മക്കൊക്ക് എന്തര് കൊടു
ആസയലാണമ്മക്ക്
അതാ ഇനിയിപ്പ ഇനിയിപ്പ സ്കൂളില്ലാത്ത ഇപ്പൊ സ്കൂളില്ലാത്ത ദിവസം കൊറച്ച് നേരം കെട റങ്ങന്ന് പറഞ്ഞ ഇവര് സ്ഥിരം ഒരു സമയത്ത് എഴുന്നേറ്റ് പിന്നെ അവര് കിടക്കുമോ രാവിലെ എണീച്ച് ആ് സ്കൂളുള്ള ദിവസാണെങ്കി എങ്കി എഴുന്നേ ക്കല്ല ഇല്ലാത്ത ദിവസം കറക്റ്റ് എഴുന്നേറ്റ് ഇവിടെ കിടന്ന് ബഹാളണ് ഉ എഴുന്നേ കുമ്മി എഴുന്നേ കുമ്മി പറഞ്ഞ് ഞാ ശനി ഞായറും ഇത്തിരി നേരം കെടക്കാന്ന് വിചാരിക്കും. സമ്മതി
ആഹ് പിന്നെ ചെറിയ മക്കളാവുമ്പോ തീരെയക്കൂലേ അതാണല്ല പ്രശ്നം. ചെറിയ മക്കളാകുമ്പോ നമ്മക്കും നമ്മള നമ്മള അതിനനുസരിച്ച് ഓലും നക്കൂല ഓലെ ഇതിനനുസരിച്ച് നമ്മള് ന നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല.
ചെയ്യാൻ പറ്റും റ്റുല എനിക്കാണെങ്കിൽ ഏളയ കൊച്ചിന് മൂന്ന് മാസ് ആയതേ ഉള്ളൂ
ആ ചെറിയ മക്കള് പോവുമ്പോ ഗതികേടാണ് അവരെ പഠിപ്പിക്കാനും ഒക്കെ കുട്ടികളൊക്കെ എന്റെ ഒരു ഗതിയാണ്
രാ രാത്രിയാണെങ്കിൽ അവന- കാരണം ഉറങ്ങാനും പറ്റൂല
ആ ആ അപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞിട്ട്ണ്ടാവുള്ളുല്ല അപ്പൊ ആ
ഹ ഹ
ഒരു സ്ലേറ്റ് ഉണ്ട് ഇല്ലേ മറ്റ- ത്തെ നമ്മള് ഏത മക്കൊ ക്കെ ചെയ്ത മ ത്തെ
ആ ആ കളിക്കുന്ന സ്ലേറ്റ് ഉണ്ട് ആ
അതും കൊണ്ട് നടക്കിയാണ് അപ്പൊ എഴുതിട്ട് അവളെ കൈ എങ്ങാനും തട്ടി അതിലൊരു പുള്ളിയും കൂടെ വന്നാ ഓടി വരും അത് മായിച്ച് കൊടുക്കാൻ
ഓല്‍ക്കെന്താ ത്തപറഞ്ഞ അവര് നേരം വെളിക്കണ വൈകുന്നേരം ആണ് ഓലിക്ക ഓല സ്കൂൾ കഴിഞ്ഞ് ഓല ഒത്ത്കൂടണ് ഓൾക്ക് ഇപ്പ എന്താല്ല സൗണ്ട് ഉണ്ടാക്കണം കൊറെ കളി ക്കണം
അതാണ് അത അത് അവരുടെ ജീവിതം അങ്ങനെയല്ലേ. ഞങ്ങൾ കളിക്കാൻ വേണ്ടി നിക്കണ് അതാ. ആ ആ
ഞമ്മക്ക് ഓർമ്മല്ലല്ലേ നമ്മള പ്രായ എങ്ങനെയാണ് നമ്മ എത്രോളം പിരാന്ത്‌ കാ ട്ടിന്നില്ല നമ്മക്കും ഓർമ്മല്ലല്ലേ നമ്മളെ മക്കള മക്കളിങ്ങനെ കാട്ടുമ്പോഴാണ് നമ്മള നമ്മളെ പ്പ ഇങ്ങനെന്ന കേക്കാരം ഞാൻ പറ എന്റെമ്മങ്ങ വിളിക്കു എന്റെമ്മ വിളിച്ചു ഇന്റെമ്മ വിളിക്കുമ്പോ ഞാൻ പറയും ഈ മ ക്ക പിരാന്ത് ഇങ്ങനെ കാട്ടണാകാണുമ്പൊ ഞൻ പറയും ഇവിടെ പെരുംപിരാന്താന്ന് ആ അതൊക്കെ കഴിഞ്ഞിട്ട് ആ അതെന്നെയാ പറയാ ഇജക്കപ്പ അനക്കപ്പ ത്രീ സഹിച്ചു ജിവിടത്തില്ലേ അതേമാതിരി സഹി ചെഅല്ലെ
ഊഹും
അള്ളാ ഞാൻ പറയാ സഹിച്ചല്ലാതെ രക്ഷ സഹിച്ചേ പറ്റുള്ളൂ ഓലെ പ്പംനമ്മുക്കൊന്നും ചെയ്യ മ്മള് പ്രസവിച്ച മക്കളപ്പ നമ്മള ന്തായാലും തള്ളിക്കളയ പറയാ ചീത്തറയ അടിക്കാന്നല്ലാതെ നമ്മുക്ക് ഒന്നും അല്ലാതൊന്നും ചെയ്യാൻ കയില്ലല്ലോ മ്മ മ്മള മക്കളല്ലേ ഇത്ര ഇങ്ങനെ കാട്ടിയാലും പറയും
അതാണ് നമ്മളൊക്കെല്ലേ അവര്ന്തരു ചെയ്താലും നമ്മുക്ക് അവര് പൊന്ന് ന്നെ
ഞ്ഞാതന്നെ പറയാൻണ്ടോ അവനാന് എത്ര ചെയ്താലും അവൻ ഞാന്റെ മക്കളിപ്പ ഞങ്ങങ്ങനെ ല്ല നമ്മള് വലിച്ചെറിയില്ല
നമ്മളതുപോലെ പൊന്നുപോലെ നോക്കുമ്മ നമ്മളി അതുപോലെന്നെ വയസ്സാവുമ്പോ നമ്മളെ അതുപോലെതന്നെ നോക്കട്ടെ ജാരി
ആ നോക്കട്ട് നമ്മളിപ്പോ ജീവിക്കണന്നെ ഇ മ ക്ക കൊണ്ടേയിരിക്കും ചെലരൊക്കെ അല്ല ആ എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും ചെയ്യാതെ പിടിച്ചുനിക്കുന്ന മക്കൾക്ക് വേണ്ടിയായിരിക്കും മക്കളെ മുഖാലോചിക്കുമ്പന്തൽ ചെയ്യാൻ തോന്നു
അതന്നെ എത്ര കഷ്ടപ്പെടുന്നോരുംണ്ടാവും അവനാന്റെന് മക്കള ഒറ്റപ്പെടുല്ലോ വിജാരിച്ച് ത്ര ആൾക്കാരുണ്ട് അങ്ങനെ കഴിയുന്ന ഓരോരോ അവസ് എങ്ങനെ ആലോയിച്ചു നോക്കും പ്പഅവിടെം ഇവിടെം ന്യൂസിലൊക്കെ കേൾക്കും അവനാ പെട്ടെന്ന് ന്റെ കുട്ട്യേൾ ജനലിന്റുള്ളിക്കൂടെ പൊറത്ത് വിട്ടൊ ആരും കാണാതെ ഞാൻ പറയാ ആ ഞാൻ എത്ര വയസ്സായിക്കോട്ടെ ആ ടൈമിങ്ങിനില്ലെ ഒരു വേദനയത് അനുഭവിച്ച് പോരുമ്പോ എങ്ങനേ അതിനവനാന്റെ മക്കളെ ഇഞ്ഞി ഇപ്പോ എത്ര നമ്മള് തല്ല നമുക്ക് ദേഷ്യം പിടിച്ചാ ഒരു കണക്കിന് നമ്മള് തല്ല്യ ഇല്ലെങ്കി നമ്മള് ചീത്ത പറയും അ അത്രേ നമ്മള് ചെയ്യുള്ളൂ പക്ഷെ അവനാന്റെ മക്കളെത് ഞാൻ പറ ചെറിയ ആ മുഖത്തിനൊക്കെ എങ്ങനെ ഞാൻ പറയാ ആ പ്രായം വരണത് ഒന്നും തെറ്റോ കുറ്റോ ഒന്നും നമ്മള് ചെയ്യാത്ത മക്കളല്ലേ ഞാൻ പറയാ എന്തിനാ
ഇത്രയും ചെറിയ മക്കളൊക്കെ നമ്മളെ മക്കളല്ലെങ്കി പോലും നമ്മുക്കൊന്ന് എടുക്കാൻ തോന്നൂല്ലേ
ഏ ഞമ്മക്ക് ആര മക്കള ഞാൻ എന്റെ സ്വഭവാട്ടെ ഇനിക്ക് എന്റെ എത്ര അയൽവാസികളായാലും അല്ലാത്തായാലും ഞാൻ എൻ്റെ കുട്ടി പറഞ്ഞാ ഏത് മക്കളേം എടുക്കല് പക്ഷെ നമ്മുക്ക് അതങ്ങനെ ആ നമ്മള് അങ്ങനെ പറയുള്ളൂ ചെറിയ മക്കളാാവുമ്പോ നമ്മള് അങ്ങനെല്ലേ പറയുള്ളൂ ചെറിയ മക്കളാവുമ്പോ നമ്മുക്കൊരു ഇതാണല്ലോ
ഉം മക്കളൊക്കെ എത്രയിലാ പഠിക്കണ്
വല്യോന് ഏഴിലും രണ്ടാമത്തോൻ മൂന്നിലും ഒരാള് ഇപ്പം അങ്കലവാടി മൂന്ന് വയസ്സ്
മൂന്ന് എന്റെ എന്റെ മൂത്തകുട്ടിക്ക് എന്റെ മൂത്ത മൂത്ത കുട്ടിക്ക് മൂന്നര വയസ്സ് ഓളെ രണ്ടേ മുക്കാലൊക്കെ ആയപ്പം അങ്കവാടി കൊണ്ടന്ന അങ്കംവാടി കൊണ്ടോയാക്കി അവര് ഇരുത്തോ ആ ആ പ്രായത്തില് കൊണ്ട് ചെല്ലാൻ പറഞ്ഞേ പിന്നെ ഇപ്പം ഇപ്പൊ മൂന്നര ആയി ഇപ്പം പ്ലേ സ്കൂളിൽ ചേർത്ത് അപ്പൊ അങ്കൻവാടി പോകുമ്പോ ഭയങ്കര കരച്ചിലും നിലവിളിയൊക്കെ ആയി. പിന്നെ ഞാൻ പ്രസവിച്ച് കിടക്കുന്നക്കെകൊണ്ട് ആ സമയത്തൊന്നും വിടാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ് ത്തോ ബസ്സിലെല്ലാം പോണത്
ആ ആ ആ ഇവിടെതേപോലെ വിടെ പറഞ്ഞാതിരി സ്കൂൾക്കേ പോവുള്ളൂ പറഞ്ക്ക മൂന്ന് വയസി പ്പണ്ടയിട്
ആ ഹാ
അംഗലവാടി പോക ഭയങ്കര മടിയ കരച്ചിലാ ഇപ്പന്നൊരു ദിവസാണ് തുവരെ ആ തുവരെ കരച്ചിലായിരുന്നു ഇന്നൊരു ദിവസം കരയാതെ പോയത് ന്നാ
ഹ് ഹ് ഇവള് അംഗൻവാടി ഫസ്റ്റ് തുൂസൊകെ കരയാതെ പോയ ഫസ്റ്റ് റ്റ രണ്ടുസം കരയാതെ പോയി മൂന്നിന്റെ അന്ന് മുതല് വേറൊരു കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഇവളും കരച്ചിലൊടങ്ങി പിന്നെ ആ കൊച്ച നിർത്തിയിട്ട് ഇവളും നിർത്തൂല പിന്നെ ആ കൊച്ച ചില് നിർത്തി വെള് നിർത്തൂല
അയ്ന് ഭയങ്കര രസാണ് സംഭവം അടെ അപ്രായം പറേണത് അത് അവര് വേറെ അവന്റെ ടീച്ചർമാര് പറഞ്ഞു ചിരിച്ചിണ്ടിന്ന് ടീച്ചറൊക്കെ ഇങ്ങട്ട് കണക്കെടുക്കാൻ വേണ്ടി വന്നിന്നു അപ്പ ടീച്ചർമാര് പറഞ്ഞ് ചീയിപ്പിക്കാണ് എന്ത് കൊടുത്താലും ഓനൊരു ചോറ് കഴിക്കണംെ ഒന്നങ്ങട്ട് പോണു ഒന്ന് ഇങ്ങട്ട് പോണായാലും ഓനപ്പളും ഓന്റെപ്പച്ചി വന്നട്ടല്ലെ ആക്കാൻപാടുള്ളൂ ഇല്ലെങ്കി ഓന്റെ ഇമ്മച്ചി വന്നട്ട് ഒരു മൂത്രൊഴിക്കാൻ പറഞ്ഞാ പോലും ഓനോന്റെമ്മച്ചി വന്നിട്ട് ഞാൻ ന്റെ വീട്ടിലെത്തിയിട്ട് മൂത്രക്കു ഞാൻവിടുന്ന് കുറച്ചേ മൂത്രയ്ക്കൊള്ളൂ ന്ന് ഹ അവ അതാണ് റപടി ചെറ് പറയാ ത്ര വേറെ അത്രേം അവിടായിട്ടുള്ള അറ്റാച്ച്മെന്റാണ് അപ്പോൾ ഹെൽപ്‌റോയ്ച്ചു നിങ്ങളിപ്പൊത്രത്തോളം സ്നേഹിക്കണെ ന്നും ഞാൻ നിങ്ങളെ മോനെ കാണയില്ല പിന്നെന്തായിട്ട് ങ്ങൊളായ്ട്ട് ത്ര ടച്ച് ചോയ് ച്ചിുണ്ട് ഞാൻ പറഞ്ഞ ചോദിച്ചാ അവനാന്റെ മക് ക്കൾ പ്പൊ മ്മളെത്ര ചീത് എത്തർഞ്ഞാലും എത്ര ഇതാക്കില് അമ്മക്കമ്മളെ മക്കള് തള്ളനെ അല്ലേ അങ്ങനെല്ലൊരു ബന്ധണ്ടല്ലോ ആ ബന്ധപ്പെങ്ങനായാലും മുർ ച്ച് കളയാൻ പറ്റ്ണ ബന്ധല്ലല്ലോ അത് അയാള്‌ അത് ശരിയാ മോളയരത്തിനോട് അപ്പൊ ഓൽക്കന്നെ കാണുമ്പോത്ങ്ങനെ തുന്നി നിന്ന് കാണുമ്പോ അങ്ങനെ പറച്ചില് ഒന്ന് മൂത്രണം ഉണ്ടെങ്കില് ഒരു മൂത്രം ഒഴിക്കാൻപോണ നെന്ന് കുറച്ച് മൂത്ര ഒഴിച്ച നാലോ മൂ കുട്ടിക്കൊ്പോം കൊറച്ചു ഇവിടന്ന് വഴിച്ചാ ബാക്കി വീട്ടന്നാണ് അപ്പ അത്രേയും പാത്ത വെച്ച് കാണ്ട് നടക്കയാണ് അറിയ ഒരു എന്റെ ബാഗ് എടുത്താല് അതിന്റെപ്പച്ചി ഇമ്മച്ചി വന്നിട്ട് എടുത്താ മതി അല്ലാതെ എടുക്കണ്ട
ആ ഇത് വേഗം ഊരാൻ സമ്മതിക്കൂല
ആ ഓരോരതാണ്
കൊച്ചുങ്ങളെ കാര്യല്ലേ
തപ്പോഴക്ക്
ഉം അല്ലാ എതായാലും ഒക്കെ ഇനി പിന്നെ വിളിക്കണ്ട ഏതായാലും
ആആ ശരി
ഉ